ലേ ഹലോ, കേ ആ കേക്ന്ണ്ട്
എന്താ പണി ഫുഡൊക്കെ ആയോ
ഇല്ല ഇദായി കൊണ്ടിരിക്കുന്നു
ആ, ഇല്ല ചോറായിട്ടുണ്ട് ബാക്കില്ലാവാ കറി വെക്കാൻ ഇപ്പ കൊണ്ടുവരും, ചിക്കൻ കൊണ്ടുവരന്ന് പറഞ്ഞ്, ഓരേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
ആ, ശരി, ഇനിന്ത ചുമ ഉണ്ടോ?
ആ, എനിക്ക് അ അന്നത്തെ പനീന്റതേ ചുമ ങ്ങൊട്ട്, മാറുന്നില്ല ഇടക്കിടക്ക് വരുന്നുണ്ട് ഒരു കൊത്തിക്കൊര
ആ, ഇപ്പൊ പനിച്ച എല്ലാർക്കും ഉണ്ടന്ന് തോന്നുന്നു, ഇവിടെ ഉം
മാണ്ട് മാറി കിട്ടുന്നില്ല ഭയങ്കര ഇടങ്ങേറ കൊര
ആ, അവിടെ എന്റെ മോൻ രണ്ടു പേർക്കുംഉണ്ടായിട്ടേ മാറിട്ടുണ്ടായിരുന്നില്ല.
ആ
അത്കണ്ട് അവരണ്ട് എടങ്ങറായിന്നു രാത്രിക്ക് ഉറങ്ങാൻ പറ്റാതായിട്ടേ പ്രത്യേകിച്ചിട്ട് ഉറങ്ങാൻ കിടന്ന രാത്രിആയയി ചുമന്നെ
അയ്ശരി എന്താണ് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഇന്ന് കറി വെക്കൻ ഒന്നുല്ല്യ ന്ന് രാവിലെ മക്കൾക്ക് സോയാബി ണ്ടാക്കിയത്
ആഹാ
സോയാബീൻ പിന്നെന്നലത്തെ മീൻകറിണ്ട് തട്ടിക്കൂട്ടാന് മീൻകറിയൊക്കെ
ആഹ അയ് ശരി
മ് എന്നും ഈ കഷ്ണമീനൊക്കെ ഉള്ളൂ ചെറുതായ് കൊണ്ടിരിക്ക അടുപ്പത്ത
ആഹ ബാക്കി പണിക്കെ കഴിഞ്ഞോ
ഇല്ല തൊടക്കാനുണ്ട് ന്നിവിടെ മ്മ ഇല്ല മാക്കൊരു ദിക്ർണ്ടായിട്ട് അതിന് പോവാ പൊയ്
അയ്ശെരി ആ ആ
അപ്പൊ നേരത്തെ പോയിക്ക്ണ് പത്തുമണിക്കാണ് അപ്പൊ നേരത്തെ പോയിക്ക്ണ്
ആ അയ്ശരി എന്താ മരിച്ചതിന്റെ ദിക്റാ
ആഹ ആഹ ആ അപ്പ ഏഹ
കണ്ണൂക്ക
ഹലോ
ഹലോ കേക്ക്ണ്ടോ
ആഹ് ആഹ് എന്തെ പറഞ്ഞ്
കണ്ണൂക്കാണോ നൊയ്ക്യാ
അല്ലേ നമ്മള് മരിച്ചതിന്റെ ഏഴ് പറയില്ലേ ആ മൂന്ന് കയ്ഞ് മൂന്നല്ല ഏഴാണ് മൂന്ന് കയ് ആ ങ്ങളവിടക്കെ മൂന്നിന് കണ്ണൂക്ക്ന്ന പറയാ
അവിടെക്കെതാ പറിയ
ആഹ അയ്ശരിയ ഞാനതാ ഇപ്പ മനസ്സിലായില്ലോ പറഞ്ഞേക്ക് മു അത് കഴിഞ്ഞിക്കണു ഇന്ന്ഏഴാ അപ്പൊ ഏഴ് ഏഴിനൊരു ദിക്കർണ്ടാവും അത് ഉമ്മാന്റെകു അല്ലല്ല മ്മാന്റെ കുടുംബത്തിലാണ്
ആ അങ്ങനെ
മ്മാന്റെ ഞങ്ങള് വലുമാന്റെ ആ എളാപ്പേ മരിച്ചത്
അയ്ശരി അങ്ങനെ മക്കളൊക്കെ പോയില്ലേ
ആഹ് പോയി ആ ചെറിയാളെ ഓളെമ്മ കൊണ്ടോയി വല്യാള് സ്‌കൂൾക്കോയി ഓൾ ഇന്നലെതുടങ്ങിയത് പോണം ഞാനുണ്ട് ന്നെ കൊണ്ടോകണം ആ നമ്മൾ എന്തെങ്കിലും എവിട്ക്കേങ്കിലും പോകണ്ട കൂട്ടം പറഞ് കേട്ടാലേ അന്നത് അത് ഓർത്തു കിടക്കും
അയ്ശരി നാളെഞങ്ങട്ട് പോണ
ആഹ
അങ്ങനെള്ള ദിവസങ്ങളില് നേരത്തെ നീക്കും ചെയും ത് മനസ്സിലിട്ട് കെടക്ക കാരണയ് നമ്മള് വിളിക്കൊന്നും വേണ്ട
ആഹ് ഇവിടെ ന്റെ മക്കള് മദ്രസ ള്ള ദിവസം നേരത്തെ നിക്കേ ഇല്ല മദ്രസില്ലാത്ത ദിവസാണെങ്കിൽ നേരത്തേകാലത്ത് എണീക്കും
ആഹ അതങ്ങനെ
മുന്നണീകും
നണീക്കും ആ നമ്മള് മദ്രസഇല്ലാ ന്നചിട്ട് കൊറച്ചു നേരംകൂടി കെടക്കാച്ചിട്ട് ഇരി അപ്പൊ അവര് നേരത്തെ നീക്കൂ ഹി ആ അവര് നേരത്തെ നീക്കും ഇവിടെ. ള്ളത് തന്നെയാണ് അത്
ആഹ്
അന്ന് നേരെ വൈകിട്ട കെടന്ന പന്ത്രണ്ട് മണിയായിട് ആക്കാരും ഉറങ്ങിട്ടുണ്ടാവ ഇന്നാലും തന്നെ നേരത്തെ നീക്കും. ഞാൻ പറയും മദർ മദ്രസ് ഇള്ള ദിവസം നേരത്തെ നീ ഈ വിളിയും തല്ലും വിളിഒന്നും വാണ്ടിയ നിന്നില്ലല്ലോപറയും.
ആഹ് നമ്മളൊന്ന് കിടന്നൊറങ്ങായിരിക്കും മദ്രസില്ലാത്തീസം കുറച്ചും കൂടിന്ന് ഉറങ്ങാരിതിക്കും എവിടെ ആയിന് മുന്നേ.
ആ ഇല്ലേ ഉം ഞാന് എന്നും പറയും ഞാൻ എന്നിട്ട് കെട കെടക്ക്ണീന്റെ മുന്ന ത്തന്നെ പറയും നേരത്തെ നീക്കാ നിക്കണ്ട നാളെ മദ്രസൽല്ലന്ന് നേരത്തെ നീക്കാ നക്കണ്ട ഞാ നീക്കൂലാന്. മറ്റേത് നേരത്തെ അഞ്ചേ കാലൊക്കെ ആകുപോത്തിന് നീക്കണേ.
ആഹ് ഇവരെന്ത ചെയ്യാറിയോ നേരത്തെ എന്താണ്ട് ലേറ്റ് ഇട്ടാണ്ട് ഇങ്ങനെ വെറുപ്പിക്കും പിരി. പിരി
ഹാ പിരി പിരി ഇച്ചരി വെറപ്പിക്ക പിന്നെ ഈ ഫോണിൽ ഇങ്ങനെ സം നല്ല സൗവൂണ്ടില് വീഡിയോസ്. അവർക്കതാ പണി ആ ആഹ ഇന്ക്കാണെങ്കിൽ അങ്ങനെയുള്ള കേക്കുമ്പ കാണുമ്പോത്തന്ന ദേഷ്യം വരും.
ആ് അപ്പ ഇള്ളർക്കൊക്കെ എങ്ങട്ട പോ ണെ അറില്ല.
ആഹ് പിന്നെ ഒറക്കം വരില്ലേ ഇവരോട് വർത്ത് ഇണ്ടാക്കിട്ട് തല്ലുണ്ടാക്കിട്ട് പിന്നെ കിട പിന്ന പിന്നെ ഉറക്കും വരൂല്ല പിന്നെ നീക്കാനും ആയിട്ടുണ്ടാവും.
ആഹ് അതെന്നെ
മ് കടക്കണ മട്ടിൽഅങ്ങനെ കടക്കാണെങ്കിൽ അങ്ങനെ ഉറങ്ങു.
ആഹ് ആഹ
ഉം ഇപ്പൊ അയ്ക്കൂടെ പന്തളി ആയോ പറഞ്ഞാണ്ട് പോയി. ഇന്നലെ കാക്കു. കാക്ക് പോവും പന്ത്രണ്ട് മണിക്കൊക്കണ് പോവും പന്തളിയാണ് കാണുന്നത്. അപ്പൊ പിന്നെ പിന്നൊണ്ട് വരുമ്പ ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വരൂ ചിലപ്പോ ഒരു മണിക്കൊക്കെ. ഇപ്പോഴും ഉറക്കുമ്പോൾ അതിക്കൂടെ മക്കള് നേരത്തെ നിക്കും.
ഹി ഇവിടെക്ക ചെ ഇപ്പോ ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ വര പിന്നെ രാത്രി രണ്ട മണിയക്ക അപ്പൊ ഒന്ന് വന്ന് മാളി വരള്ളൂ ഇവരല്ലേ. സൈഡ് ആക്കിട്ടെ പിന്നെ ഒറക്കും കിട്ടൂല പിന്നെ അപ്പോത്തിനി പിന്നെ എണിക്കാനാവും കണ്ണ് മാളുമ്പോത്തിന്. എണീറ്റ് ഇങ്ങനെ കളിക്ക്പോ അതിനൊറക്കിതാകുമ്പോത്തിന് ഇന്റെ കണ്ണ് മാള് പോത്തിന് നേരം വെളുത്തു
ആഹ് നേരെ വെളുക്കും അതെനെയാണ്.
ഉം ഏഹ
ഇങ്ങക്ക് ഇന്ന്ന്താ? ഇർച്ചി തന്നെ.
ആഹ് ഇന്ന് കോയിക്ക് പറഞ്ഞിക്ക്ണ് ഓല് കൊണ്ടരാന്ന് പറഞ്ഞിക്ക്ണ് കൊണ്ടന്നിട്ടില്ല.
ആഹ വേറെന്നുംല്ലേ മക്കൾക്ക് ഇറച്ചി മതിയോ?
ആഹ് ഒക്ക് ആ മോള് കൂട്ടില്ല മോള് വെജിറ്റേറിയനാ.
ആ് ആ ഒന്നും കൂട്ടില്ല മീനും കൂട്ടില്ലേ?
എപ്പളെങ്കിലും ഒന്ന് കൂട്ടിയ കുട്ടി മീനായാലും ഇറച്ചിയാ യാലോക്കെ ഓക്കയി നോട് വല്യ താല്പര്യല്ല ഓക്ക് കറി കിട്ടിയാ മതി പക്ഷേ ഒത്തിരി വേണം
ആഹ അയ് ശരി പച്ചക്കറിയോണ്ട്ള്ള ആഹ ആഹ
വേറെ ഒന്നും വേണ്ട ഫ്രൂട്ട്സ് ആണ് ഉണ്ടെങ്കിലും
അങ്ങനെയും പറ്റില്ല മീനും. മീനും എറച്ചിം കഴിക്കും വേണം പച്ചക്കറി ഒറ്റക്കായാലും ശരിയാവില്ല.
ആഹ് ഓക്ക് അതിനോട താല്പര്യം
ആഹ് ഇനിക്കും അങ്ങെനെ തന്നാട്ടോ ഇനിക്കും മീനില്ലെങ്കിലും എന്തെങ്കിലും പച്ചക്കറി ആയാലും മതി. മീൻ വേണോന്ന് നിർബന്ധം ഒന്നുല്ല
മീനിന്റെ വള്ളം വേണം മീൻ ഇല്ലെലും വെണ്ടില്ല വള്ളം വേണം.
ആഹ് ഇക്ക് അങ്ങനൊന്നുല്ല അ ഇവിടെ ഇമ്മാക്കും. ഇവടെ മ്മാക്കും കാക്കൂനൊക്കെ അങ്ങൻ തന്നെ. മീനിന്റെ ഒരു ചൂര എവ്ട്ന്നേങ്കിലൊക്കെ കേക്കണം. ന്നാലെ ചോറ് അവർക്ക് പോകൊള്ളൂ.
അയ് ശരി.
ഇക്കാണെങ്കി എന്തേങ്കിലൊക്കെ പ്പേരിയോ, കറിയൊക്കെ മതി. മീൻ വാണന്നൊന്നുല്ല.
ആഹ് ആഹ്
പിന്നെ എന്താ. വണ്ടിയൊക്കെ ഓടിക്കൊ?
ആഹ്. സ്കൂട്ടർ ഓടിക്കും.
ആഹ് ശരി. ആഹ്. അപ്പൊ പിന്നെ പൊർത്ത് പോവണംന്ന്ണ്ടെങ്കി അപ്പൊ ആര്
ഏ ഇല്ലല്ലാ. ലൈസൻസൊന്നുല്ല. വണ്ടിയുല്ല്യ. ഓടിക്കൊക്കെ ചെയ്യും. എടുക്കണം ഇൻഷാ അള്ളാ
ആഹ്. അന്താ ലൈസൻസ് ഇട്ക്കാത്തപ്പോ?
ലൈസൻസ്ട്ക്കാന് ന്താപറയാ അന്ന അല്ല ഒര്ങ്ങിട്ടില്ല്യ. വണ്ടിയോട്ടി പഠി ച്ച് ന്നല്ലാണ്ടെ ഇക്കനൊപറയ്മ്പ ആട്ക്കാ ഇല്ല്യല്ല. ഇല്ലില്ല. അത് നോക്കിയിട്ടില്ല.
ആഹ് ശരി.
ഉം.
ഇൻക്കും പഠിക്കൊക്കെ. സ്കൂട്ടി ഒക്കെ പഠിക്കണംന്ന് വയങ്കര ആഗ്രഹാ. പഷെ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല.
അത് ശെരി. ഞാന് വടെ ഇപ്പന്റെ വണ്ടിണ്ടേര്ന്നു. അപ്പതങ്ങനെ ഓട്ടി ഓട്ടി ഓട്ടി പഠിച്ചതാ.
ആഹ്. അവ്ടെ ന്റെ വീട്ടില് വണ്ടിയൊന്നുല്ല. ഇപ്പാന്റെ വണ്ടിയൊന്നുല്ലാത്ത വണ്ടിയൊന്നുല്ല.
ആഹ്
അപ്പൊ ഞാൻ മൂത്താപ്പാന്റെ വണ്ടിയൊക്കെ ങ്ങനെ എടക്ക് ഓ ടിച്ച് നോക്കിര്ന്നു. പിന്നെ അപ്പത്തിൻ്റെ കല്യാണാ അങ്ങനെക്കായതിനേഷം പിന്നെ ഓടിക്കാനൊന്നും നോക്കിയിട്ടില്ല. ഞാ ഇപ്പോഴും വരോട് പറിം ആഹ്. മുത്താപ്പ പഠിപ്പിക്കും. മുത്താപ്പാന്തക്ക് സ്കൂട്ടിള്ള കാരണെ
ഉം. അവ്ടെല്ലേ വീട്ടിലില്ലാ?
ഇല്ലേ. വരും
ആഹ് ശരി.
ആത് പറയും അത് പഠിച്ചോ ഓട്ടോർഷ പഠിച്ചാലും കാര്യ
പേടിണ്ടാ?
ആ ഉണ്ടെങ്കിൽ സുഖ ലൈസൻസ് ഉള്ള വണ്ടിന്റെ സുഖം നമു ക്കുപോണ്ടി ത്ക്കെ അരെ ആശ്രയിക്കണ്ട. അമ്മക്കന്നെ പോവ. മ്
ഉം. ആംപർഞ്ഞ് സ്കൂട്ടി ഒന്ന് പഠിക്കണംന്ന്. അപ്പൊ അവര് സ്കൂട്ടി പഠിക്കടണ്ട. കാറ് പഠിച്ചോ ഞാൻ പറഞ്ഞു ആദ്യം ചെറുതന്ന് തുടങ്ങിയാലേ വലുത കത്താനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂന്ന്.
ആഹ്
ഉ ഇത് പഠിക്കണം പഠിക്കണം ഇനീ ത് ഇൻക്ക് വീട്ട് പോകുമ്പൊ ക്കെ ചെയ്യുമ്പെ ആഹ്. വണ്ടിമ്മതന്നെ. ഇൻ ക്ക് വീട്ടിലൊക്കെ ന്റെ വീട്ട്ക്കൊക്കെ പോവണെങ്കി ങ്ങള് ഇവട്ന്ന് ബസ്സും, ഓട്ടോർഷക്കെ ക് ട്ടണെങ്കി ഭയര ബുദ്ധിമുട്ടാ.
ആഹാ
പള്ളേരിയാവ് വ കാരാണെ. ഇവട്ന്ന് ഓ സ്റ്റാ വ്ട്ക്ക് എത്തണെങ്കി ടൗണ് എത്തണെങ്കിൽ തന്നെ വണ്ടിൊന്നും കിട്ടില്ല.
ആഹ്
അപ്പം യാംപറിം ഇങ്ങനെക്കെള്ള
ഇപടെ ഇങ്ങനെ ആണ്. ക്കൊന്നും കേയറ്റക്കയോണ്ടേ ഇപ്പൊ വണ്ടിക്കെര വയങ്കര പണിയാണ്ണീ. ആ കേറ്റൊക്കെ കേറുമ്പൊ അവ്ടെത്തുമ്പ തന്നെ സൈടാവും.
യാ അവ്‌ട്ക്കും വരില്ലേ. ഓട്ടോറക്ഷക്കാര് വിൾച്ചാലും ഇവടെ റോഡ്ക്ക് മ് ച് കച്ചറള്ള കാരണേ വണ്ടി ഓട്ടോർഷക്കാരൊന്നൊര്ല്ലേ?
അയ്ശരി.
അപ്പ ഞാൻ പറയും ഇങ്ങനെയൊക്കെ ഇണ്ടാവുമ്പോളാണ് ഒരു വണ്ടിയൊക്കെ പഠി നമ്മള് പെട്ടന്ന് എന്തേങ്കിലും അർജന്റായി
പ്പ മ്മള് എന്തായാലും ഒരു വണ്ടി നിർബന്ധ പഠിക്കല്
ആഹ് പെട്ടെന്ന് എന്തേങ്കിലൊക്കെ അർജന്റായിട്ട് നമ്മള് പോണംന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോ ആ സമയത്ത്ക്ക് അടെ എത്താൻ പറ്റൂല്ല.
അത് അത് പറയാത്തതാ നല്ലത് അല്ലെങ്കിൽ ഇഷ്ടംമാതിരി എപ്പോളും ഓട്ടോ പാസ് ചെയ്ത് പോണതാ.
ആഹ് നമ്മൾ എവിടേക്കേലും മാറ്റി എറങ്ങ്യാല് ഒരു വണ്ടിണ്ടാവൂല. ഏഹ് ആണെങ്കി കറക്കും അവർക്ക് ആണെങ്കിപ്പ തെരക്ക്വാ പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞതാ. പ്പ പിന്നെ അയിന് തെരക്കാണ് അവർക്ക് പണി തെരക്കാവേ കാരണം. ആകെ ഒരു സൺഡേ മാത്രല്ലേള്ളൂ ലീവ്.
ആഹ് ആഹ് ഇവടെ പണി കൊറവാണ് ഇപ്പം. ഒരുപാട് വണ്ടിണ്ടായിട്ട് ടൗൺ ഒക്കെ ആണെങ്കിണ്ട് പക്ഷെ സി സി ആണെങ്കില് സി സി അല്ല.
ആഹ് അത് ശരി.
ഉം ണ്ടോ ഓര്ക്ക് അവടെ കൊണ്ട് ഇടാനും പറ്റില്ല ടൗണില് അവിടോക്കെ നല്ല പണിയാ.
ങ്ഹ് ഓട്ടോർഷ ഓടിക്ക ചെയ്യണ് ആള്?
ആഹ്
ആഹ് അതു ശരി.
ഒരു വണ്ടി പോണം. പത്ത് നാപ്പത് വണ്ടിണ്ടാവും. ഒരു വണ്ടി മുപ്പതിന്റെ ഓട്ടം പോയി കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട് അടിച്ച് വരുന്നല്ലോ അപ്പ വണ്ടി പോയന്റെ ബാക്കിലേ പിന്നെ നമ്മുക്ക് എടുക്കാൻ കയ്യുള്ളൂ. ആഹ് പിന്നെന്താ? ഒരു മിനിറ്റ് ട്ടോ. വിളിക്കാം.